ഹലോ
എന്തൊക്കെ ണ്ട് വിശേഷം
എന്ത് വിശേഷം
മഴ സീസൺ
ഒന്നൊറക്കെ പറയുട്ടോ സൗണ്ട് തീരേം കേക്കുന്നില്ലല്ലോ
ശേഷം
ഓഹ് വീട്ട്ലൊക്കെ ആഹ് പ്പൊ കേക്കാൻ പറ്റുന്ന്ണ്ട് എന്താ വീട്ടിലേക്ക വർത്താനം
അവിടെ മഴ ണ്ടോ
മഴയൊന്നില്ല ട്ടോ ന്ന് മഴയൊന്നി വെയിലോട് കൂടിയ ഒരു കാലാവസ്ഥയാണ് ന്ന് കാണുന്നത്.
ഓ വടെ നല്ല മഴയാണ്.
അവ്ടെ നല്ല മഴേ
ആഹ അതെ.
നിങ്ങളവിടെ ഇത് വെള്ളം പൊങ്ങോ?
വെള്ളം പൊങ്ങില്ല.
അതായത് ഇങ്ങനെ വീട്ടില് വെള്ളം കേറി വരോ.
ഇല്ല രണ്ടായിരതി പതിനെട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പളും അങ്ങനെ വരണ്ല്യ ട്ടോ.
പ്രളയത്തിന്റെ ആ സമയതായിരികുലേ.
അതെ അതെ.
അപ്പൊ നിങ്ങള് എങ്ങനെയ വീട്ടിലൊക്കെ, എങ്ങനെയാരുന്നു
ഞങ്ങളോട് ക്യാമ്പിലും കാര്യങ്ങളൊക്ക ആയിരുന്നു.
ഓ നമ്മളെവിടക്കെ ആ ഒരു സമയത്ത് ഒരു ബീച്ച്ക്കെ ഉണ്ടായിരുന്നു.
ഉ.....
അതായത് വെള്ളം കേറി ഇറങ്ങിയ സമയത്ത് നമ്മടെ നാട്ടില് ഒരു പുഴത്തീരാണ് പക്ഷെ അവിടെ എന്ത് ചെയ്ത്. വെള്ളം കേറി ഇറങ്ങിയ സമയത്ത് നല്ലോ കുത്തി ഒലിക്കുന്ന വെള്ളല്ലേ അപ്പൊ കൊറേ മണ്ണൊക്കെ കൂന്ന് കുടിക്കാണ്ട് ഇറങ്ങിയ സമയത്ത് നല്ല പൊടിമണല് ഉണ്ടായി. ഈ നാട്ടിലൊക്കെ നല്ല പൊടിമണലുണ്ടായി.
ആ
എല്ലാരും അതിനെ ബീച്ച് ബീച്ച് എന്നൊക്കെ പറഞ്ഞ നടക്കായിരുന്നു.
ആ കൊറേ ആൾക്കാരൊക്കെ വന്നുണ്ടാവല്ലേ.
ഏ ഇഷ്ടം പോലെ ആൾക്കാ വന്നെന്, അപ്പൊ നമ്മള അവിടുന്ന് മറ്റേ ഇത് ഇങ്ങനെ എന്താ ചക്രൊക്കെ അല്ലേ നമ്മള് പൊരിച്ചുണ്ടാക്കുന്ന പാക്കേജിൽ വാങ്ങാൻ ആ അതൊക്കെ പൊരിച്ചും അതൊക്കെ പൊരിച്ച് കാണ്ടി വിൽക്കും അതുപോലെ ഉപ്പിലി ട്ടത് അങ്ങനെയൊക്കെ കൊറെേ ആൾക്കാര് നമ്മളുംഎ ച്ചവടം ചെയ്തിട്ടുണ്ട്. പിന്നെ പൊറത്തുന്ന് കൊറേ ആൾക്കാര് വന്നിട്ട് കുട്ടികളൊക്കെ കൂടുതലായിട്ടും കുട്ടികൾക്ക്‌ അതൊരിഷ്ടമായിട്ട് മാറി. അതായത് വീട്ടിൽന്ന് പൊരിച്ചുകാണ്ട് പത്രത്തിലോ അല്ലെങ്കിൽ വട്ടപാത്രത്തിലോക്കെ ആക്കിയിട്ട് അവർ വരും എന്നിട്ട് ഓരോ പാക്കറ്റിന് പത്ത് രൂപയായിരിക്കും. അങ്ങനെ പാക്കറ്റില് കൊണ്ട് നടന്ന് അങ്ങനെ കൊറേ ആൾക്കാര് കൊറേ മ ക്കള് വിറ്റ് കാണ്ട് പൈസ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ അതേ ന്നീ കച്ചോടക്കാരൊക്കെ വന്നിട്ട് ഐസ്ക്രീം ആയിട്ടും അത്രേം ജ ജനങ്ങള് വര്യായാണ് ബീച്ച് ബീച്ച് എന്നൊക്കെ പറഞാട്ട്. അപ്പൊ ഐസ്ക്രീം ആയിട്ടും അതുപോലെ ഉപ്പിലിട്ടതായിട്ടും കൊറേ ആൾക്കാര് വാങ്ങൻ.......
മീൽസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിണ്ടാവുംല്ലേ.
എങ്ങനെ
റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിണ്ടാവുല്ലേ.....
ബീച്ചോ......
ആഹ......
ആ അതന്നെ ഞാൻ പറഞ്ഞന്നേ ബീച്ച് ആയപ്പോളാണ് ഞാനീ പറയുന്ന...... ഇങ്ങനെ ഇതൊക്കെ വന്നന്ന് ആൾക്കാരൊക്കെ വന്ന് കച്ചവടൊക്കെ നടത്തിന്ന്...... പിന്നെന്ന് പറഞ്ഞാല് പിന്നെ....... ഈ നാട്ടിലുള്ള ആൾക്കാര് ന്നെ കൊറേ ഹ...... ബീച്ച് പോലെ പോലെ ആക്കാനൊക്കെ കുറ ശ്രമിച്ചിരുന്നു അതായത് കുറേ സ്ഥ...... ള ഊഞ്ഞാല കെട്ടിയിട്ടും പിന്നെ കൊറേ ആൾക്കാർക്ക് നല്ല മരത്തിന്റെ ഇരിപ്പിടൊക്കെല്ലേ മരക്കെ മുർ ഉച്ചുകാണ്ടുള്ള ഇരിപ്പിടൊക്കെ ഉണ്ടാക്കി പിന്നെ സീസോ പോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർ പാർക്ക് പാർക്കിൽ എന്തൊക്കെയാ ഉണ്ടാക്കും അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും രോന്നൊക്കെ ഇവിടെണ്ടും ആാക്കിയിട്ടുണ്ടായിരുന്നു
ഓ
അത്രയ്ക്ക് നല്ല രസായിരുന്നു അന്നത്തെ കാല നിങ്ങക്ക്ങ്ങതെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട അവിടെ അങ്ങനെ ബീച്ചില് വെള്ളം കേറി ഇറങ്ങിയല്
ഇല്ല ഇല്ല ഇവിടെ അങ്ങൻത്തെ ഉണ്ടായിട്ടില്ല
ഓ
ഉ
നല്ല രസായിരുന്നു അന്ന് പിന്നെ പറഞ്ഞാല് നമുക്ക് ഒക്കെ ഇവിടെ ഹ നല്ല വെള്ള ഇല്ല എന്നാലും കുറഞ്ഞ വെള്ളം വക്കയിലൊക്കെ നമ്മളെ വീട്ടിന്റെ അവിടേക്ക് കേയറുള്ളു
ളവിടെക്കെ നല്ല വെള്ളം കേറീണ്ടായിരുന്നു എന്ത അവിടെ എടുത്തൊക്കെ ആയിട്ട്
ആഹ ആഹ
ഫസ്റ്റ് ഇടെ കവറൊക്കെ ഇതായിരുന്നു മുടിണ്ടായിരുന്നു വെള്ളം കൊണ്ട്
ആഹ ആഹ അപ്പൊ സാധനങ്ങളൊക്കെ
സാധനങ്ങളിക്കെ നമ്മള് രണ്ടാമത്തെ നിലയക്ക് കേറ്റി വെച്ചിട്ടരാ
ഉ പിന്നെ പൊന്തിക്കാൻ കഴിയാത്ത ത്തതൊക്കെ പിന്നെ വെള്ളത്തി തന്നെ നിക്കുവക്കാര്യല്ലേ അല്ലാതപ്പോ എന്ത് ചെയ്യാന
അങ്ങനെ മാക്സിമം കാര്യങ്ങളൊക്കെ നമ്മള് മേലെ കേറ്റി വെച്ച വച്ചിട്ടുണ്ടായിരുന്നു
ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഫ്രിഡ്ജും അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ വെള്ളത്തി കൂടെ ഇങ്ങനെ ഒലിച്ചു വരുന്നതൊക്കെ
അതൊക്കെ നിങ്ങ അവിടെ ഇണ്ടായിന അങ്ങനെയൊക്കെ
ആഹ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു വീട്ടില് എന്താ പറയാ ചെറുതായിട്ട് ഇ കുണ്ടൻ ചാടുന്ന പോലെയല്ലേ
ആന്ത കുണ്ടൻചാടന്ന
ഇത് പണ്ടൊക്കെ താഴില്ലേ പാപ്പ മാത്ര അത്രം താഴന്ന് പോ
ആ അതെ അതെ അതായത് വിള്ളലൊക്കെ വന്നിട്ട് അങ്ങനെ പൊട്ടി പോൺ പൊട്ടി പോണാണോ
ആ അങ്ങനെയൊക്കെ പറയാ അങ്ങനെ കൊറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്
ഓ ആ വീടൊക്കെ അത്ത് ഇപ്പഴും ഉണ്ടോ
ഇപ്പളൊന്നുമല്ല
ഉ അതെല്ലാം അങ്ങനെ ഒക്കെ ആവുമ്പോ പിന്നെ വീട് പൊളിഞ്ഞില്ലേോ ഏകദേശം പിന്നെ അവല് പാർക്കും നമുക്ക് പേടി എന്താച്ച ഏത് സമയത്തും ഇ വലിയൊരു കാറ്റടിച്ചാലൽ അത് വകാനുള്ള ചാൻസ് ത് കൂടുതലാണ്
ഉം
പടിരിക്ക
ഉം അല ഇമ്മടെ അടുത്ത വീട്ടില് മിന്നലെ ഇട്ടിട്ട് ഇതൊക്കെ കായി ഇപ്പ ൻ്റെ ഫ്രണ്ടായിരുന്നു ഇന്നറ്റിട്ട് വീടൊക്കെ കൊറേ പുളിഞ്ഞു മേൽഭാഗം ഉം
ആണോ ആണോ എന്നിട്ട് എന്തൊക്കെയാ നശിച്ചു നാ എന്തെങ്കിലും
റൂമും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞുണ്ട് ഇങ്ങനെ വിള്ളലൊക്കെ വന്നണ്ട്
അതിന് അത്രയും വലിയ ഇടിയാണോ അവിടെ
വല്തന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു നേല് ങ്കി ഒരു മലന്റെക്കെ മേലെ അങ്ങനെയുള്ള വീടാ
ആ
ത്തിന്റെ വീടാണ് അപ്പം അങ്ങനെ ഇടിമിന്നലൊക്കെ ഏറ്റിണ്ടായിരുന്നു
ആണോ അപ്പൊ വീട്ടിലുള്ള ഫാനും പിന്നെ അതുപോലെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വീണ് ഉണ്ടാവല്ലേ
മേൽഭാഗം മാത്രാണ് ഇടിമിന്നിലേറ്റത് വീടിന്റെ ഒരു ഭാഗം മാത്രം
ഓ ഓ അങ്ങപ്പോ എവിടെയൊക്കെ എന്തൊക്കെണ്ടായി കണ്ടില്ല മനുഷ്യരുടെ വീടാണെ ങ്കിലും ഓക്കെ മനുഷ്യക്കെന്തെലും പറ്റിട്ടുണ്ടോ അവിടെ അതെ ആ മനുഷ്യര് വീട് പിന്നെ നമുക്ക് എങ്ങനെങ്കിലും പൊളിച്ചാലും നമുക്ക് കേടു വന്നാൽ നമുക്ക് ആ കാലാകാല നമുക്ക് എന്ത് ചെയ്യാം അത് ഉണ്ടാക്കാൻ പറ്റും പൈസ ഉണ്ടെങ്കില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ജീവം പോയാൽ പിന്നെ അതിന് പറ്റൂലല്ലോ പിന്നെ എന്ത് വില കൊടുത്തിട്ടും കാര്യ ഇല്ലല്ലോ
ഉം
എന്താലേ ഓരോരുത്തര് ഓരോ ഓര്പ്പോ ഇപ്പാണെങ്കിൽ തന്നെ ഓരോ സ്ഥലത്ത് ഓരോരോ മരണങ്ങള് കേക്കാണ് നാളിപ്പോ നമ്മളെ ഇവിടെ വയനാട് ഭാഗം കണ്ടില്ലേ വെള്ളം കുത്തി ഒലിച്ചിട്ട് ഒര് നാടന്നെ നശിച്ചു പോയിട്ടുണ്ട്
അതെ ഇണ്ടവാ
മ് അതെ അയ്ലാണ് അങ്ങനെയാണ് ഒര് നാടന്നെ നശിച്ചു പോയത് എന്തേനും ആ സ്ഥലത്തിന്റെ പേര് ഇപ്പോ ഓർമ്മ കിട്ടുന്നില്ല
വയനാട് എനിക്കും കറക്റ്റ് ഓർമ്മ കിട്ടണില്ല
ഓ അ നല്ലൊരു സ്ഥലയിരുന്നു നല്ല ദ പിന്നെക്കെ അവര് കുടിയേറി പർപ്പിച്ചു എന്നൊക്കെ പറയണ കെ
ആ അവിടെ പിന്നട് പാല ഉണ്ടായിരുന്നു ആ പാലന്നിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരൊക്ക മറ്റേ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ആർമിയോര ഒക്കെ വന്നിട്ട് പാലം ഉണ്ടാക്കി കൊടുത്തു
ആണോ
ആഹ്
എന്തിനില്ല പാലം
അവിടെ ആ പ്രദേശിക്ക് വരണഎങ്കില് എന്നെരു പാലം മുറച്ച് കടക്കണം അ പാലതെക്ക് ഈ ഇത് കാരണം പോയിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ് ഒലിച്ച് പോയിട്ടുണ്ടാവുലേ അതെല്ലാം
ആഹ്
അതില് പിന്നെ ഒരു ഇത് കണ്ട ല്ലന ഒരു ആ ഒരു വാർത്തയില് ഒരു ആന ഒരു വീട്ടി ഒരു വല്ലിമ്മാനെ ആ പേടിച്ചിട്ട് ഞാൻ സംരക്ഷിച്ചു ആഹ അങ്ങനെയൊക്കെ പറയുന്ന കേക്കുന്നുണ്ടായിരുന്നു കൊറെേ വാർത്തയിലൊക്കെ കണ്ടിരുന്നു അതൊക്കെ അവിടെയല്ല
ആഹ അതെ
എത്രത്തോളം ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടതില്ലേ
ഉം
ഇത്രത്തോളം ആൾക്കാരാണ് പോയത് അതുപോലെ എത്ര ത്തോളം സാധനങ്ങളും വീടുകളും പിന്നെ വണ്ടികളൊക്കെയാണ് നശിച്ചു പോയത് അവർക്കൊക്കെ വീണ്ടുംമ്മ് സർക്കാർ എടുത്തു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടോ കൊറേ
ണ്ട ഒരു പോയിറ്റ് വീട്
കാണാൻ നല്ല ഭംഗിയുണ്ട് ല്ലേ ഒരു ഒതുങ്ങിയ വീട് ആഹ അത്യാവിശം നല്ല സൗകര്യ ള്ള നല്ലൊരു വീട് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഏതായാലും അതി ഒരാൾക്ക് ഉമ്മ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വാപ്പണ്ടാവൂല അങ്ങനെ അഴിക്കാരം കുട്ടികള് കൊറെ പോയവരുണ്ട് ആ കൊറെ അങ്ങനെ കൊറെ ഉണ്ടായിട്ടുണ്ട്
ഉം അതെ
പിന്നെ എന്താടാ
പിന്നെ ഇവിടെല്ലത് നല്ലത് എന്നാ ഓക്കെട്ടോ ആഹ ശരി
ശ്.......